കേൾക്കുന്നുണ്ടോ
ക്കണ്ട്
എന്തൊക്കെയുണ്ട് വിശേഷം
സുഖം തന്നെ മഴ ഉണ്ടോ അവിടെ
അതെ ഉം ഉം ആ നമുക്ക് നല്ല മഴ ഉച്ച വരെ നല്ല മഴയായിരുന്നു ഉച്ച കഴിഞ്ഞതിന് ശേഷം മഴ കുറവ
കൊറവാ ലെ
ഉം ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു
അപ്പൊ
നമുക്ക് ആണോ നമുക്ക് കഴിഞ്ഞ ആഴ്ചയൊക്കെ നല്ല ചൂടായിരുന്നു ആണോ അത്രയും മഴ പെയ്ത വെള്ളം കയറുന്ന ഏരിയണോ ആണല്ലേ നമുക്ക് അങ്ങനെ വെള്ളം കേ ഓ ആ യാത്ര ചെയ്യുന്നാള നമ്മളും അങ്ങനെ
നമ്മള് ജോലി എടുക്കാൻ പോകുന്നത് ജോലി എടുക്കാൻ പോകുന്ന തന്നെ കുറച്ചു ദൂരത്തതൊണ്ട് കൊറെേ വെള്ളയല്ലാം കണ്ടിട്ടാ പോവാോ അങ്ങനെ അറിയോ വള്ളം കയറന്നതും
ആഹാ എങ്ങനാ ടു വീലറിൽ പോവു
ആഹ ടടു വീലർ എല്ലാം എടുക്കും കാർ എടുക്കും ടു വീലർ എടുക്കും എല്ലാം ഉണ്ട്
ആഹഹ
ഉം
ഉന്ത ആഹ മഴ ഉണ്ടെങ്കി കാർ എടുത്തിട്ട് പോവും പിന്നെ യാത്ര ഒക്കെ പോകാനൻ ഇഷ്ടമുള്ള ആളാണോ ഉ ആണല്ലേ ഫാമിലിയായിട്ട് പോവോ അതാ ആണ ഫാമിലിയ ആായിട്ട് പോവുവോ? ഉം
അ ആരക്ക കിട്ടണ്ട ഓരോ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആ ഫ്രണ്ട്സ് അങ്ങനെ
ആ ഫ്രണ്ട്സ് അങ്ങനെ പോവ അല്ലേ അടുത്ത സമയത്ത് പോയ സ്ഥലം ഏതാ?
അടുത്ത് കൊറ പോയിന് വയനാട്, പിന്നെ കൊറെേ സ്ഥലം അങ്ങനെ നോക്കലന്നില്ല ഞാൻ പോക്കഓരോആൾ പോ ആട്ടാ കിട്ട്പോ
നമ്മള് ഫാമിലി ആയിട്ട് പോകും പിന്നെ നമ്മള് നമ്മള് ലേഡീസ് എല്ലാരും കൂ പോയ നമ്മള് കോളേജിൽ പഠിച്ചച്ച് അവരെല്ലാരും കൂടെ ഒന്നിച്ചു ഒന്നു പോയിരുന്നു അത് രസമാണ് നമ്മുടെ അതൊരു രസമാണ് നമ്മുടെ ഫ്രണ്ട്സ് ആ നമ്മുടെ ഫ്രണ്ട്സ ആയിട്ട് ആ പോന്നത് അതടുത്ത് ഒരു ഒണ്ടേറ്റൂറായിരുന്നു രാവിലെ അത് നമ്മള് പൊന്മുടി പോയി പൊന്മുടി ആഹ ആഹ പൊന്മുടി തിരുവനന്തപുരം ജില്ലയിലാണത്.
അവിടെന്ന